ഹലോ
ഹലോ
ആ കേൾക്കുന്നില്ലേ?
ആ കേൾക്കണ്ട്.
എന്തൊക്കെണ്ട് വിശേഷം
എന്താ നല്ല വിശേഷം.
എന്താ പണി ചായുടി സുഖായിട്ട് പോണു എന്താ ചായുടിയൊക്കെ കയിഞ്ഞോ?
ആഹ് ചായുടി കയിഞ്ഞ് മക്കളൊക്കെ വന്ന് ചായുടി കയിഞ്ഞ്
എത്ര മക്കളിണ്ട്
മക്കള് നാലാളുണ്ട് മൂന്ന് പെണ്ണും ഒരാണും ഉം മാക് മൂത്താളെ കല്യാണം കഴിഞ്ഞിണ്
ആണേ അവൾക്ക് വാ അക് കുട്ടിഇണ്ടോ
ഒര് ഒന്നര വയസ്സായ കുട്ടിയുണ്ട്
ആ മാഷാഅള്ളാഹ്
ഓള് ഇപ്പോ പി. ജി. പഠിക്കയാണ് അയിന് എക്സാം ഒക്കെയാണ്
അട്ത്താണോ
ആഹ് അല്ല ഓള അടുത്ത് തന്നെയാണ് ഓള ഡിസ്റ്റൻസ് ആയി പഠിക്കയാണ്
ആ ഡിസ്റ്റൻസ് ആയിട്ടാ ആ അത് വലിയ റിസ്ക് ഇല്ലല്ലേ അല്ലെങ്കി മക്ക മക കുട്ടിനെക്കെ ഇട്ടിട്ടു പോണ്ടേ
അതന്നെ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയന് കല്യാണം കഴിഞ്ഞന്നെ അപ്പം അടുന്ന് പു പിന്നെ പുള്ളാക്കിയ
ആ അങ്ങനെ ഡിഗ്രിക്ക് ചേർന്ന അത് ഫുൾ ആക്കാതെ പോയാ നഷ്ടാണ്
ആ അതന്നെ അതെന്താ ചായ കുടിയൊക്കെ കഴിഞ്ഞു ആ വ അ എറണാകുളത്താണ് നാട്ടിലില്ല
ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ എന്തൊക്കെ
വേറെന്താ വിശേഷം നല്ല വിശേഷം ചായ കുടികാ എന്താ ചായക്കൊക്കെ സ്പെഷ്യല്
സ്പെഷ്യലൊന്നുല്ല. സ്പെഷ്യല് സാധാരണള്ളതക്കെയുള്ളു. സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. നിങ്ങക്ക് എന്താ സ്പെഷ്യൽ എന്തെണ്ടോ?
ഞങ്ങള് ന്ന് പുവട ണ്ടാക്കിക്കാ
ആ, ആ, ആ, അ അത, അത, അത.
ആഹ്
എലെക്കെ കിട്ടാ നാട്ട് ചുറ്റുവട്ടത്ത് നാ എലെക്കെ കിട്ടുവോ?
ആ ഇവിടെ കിട്ടും ഇവിടൊക്കെ കൃഷിന്റെ ഏരിയാണ്.
ആ കൃഷിയില്ല നാടാ. ആ നിങ്ങൾക്ക് സ്വന്തായിട്ട് കൃഷിണ്ടോ?
ആഹ് ഞങ്ങള് കൊർച്ച് അടുക്കള തോട്ടായിട്ട് കൊർച്ചുണ്ടാക്ക ഉം
ഉണ്ട്ല്ലേ. ങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കാനുള്ള ഒക്കെ ഉണ്ടാവൂലേ.
ആ, ആ ഞങ്ങക്ക് സാധാരണ ഉപയോഗിക്കല്ല മത്തന്, പയർ, മത്തന്, പയർ ർ, വെണ്ട, കയ്പ്പ, ചരങ്ങ.
ആ, ആ.
വോക്കെണ്ട്. നമ്മള വീട്ട്ക്കാവശല്ല അത് വരാ ഉപ്പ
ആ ഉപ്പ ചെയ്യും. ആ, ആ ഉപ്പ വേറെ പണിക്ക് പോകൂല്ലേ?
വേറെ പണി ഹോട്ടൽ പണിയാനെ ഇപ്പൊ ഈ പിന്നെ ഗ്യാസിന്റെ പ്രശ്നോക്കെ ആയതൊണ്ടേ
അത് ഞങ്ങളൊക്കെ വീട്ടിലിപ്പ പറഞ്ഞതേ ഒള്ളൂ ഗ്യാസ് കിട്ടാത്ത പ്രശ്നം.
ആ അപ്പൊ ഹോട്ടലക്ക അടച്ചിട്ടോണ്ട് ഉം. ഹോട്ടലടച്ചിട്ടോണ്ട് ഇപ്പ പണിക്ക് കൊറച്ച് ടൈറ്റ് ആണ്. വീട്ടില് വെറുതെരുന്നപ്പ
ഞങ്ങള് കൊറച്ചീസം ഹോസ്പിറ്റല്ല് അഡ്മിറ്റ് ചെയ്യാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോ ഈ കാന്റീല് പോയിട്ട് ചായക്ക് പോയിട്ട് ചായൊക്കെ നേരം വൈകീട്ട കി ഈ ഗ്യാസ് ഇല്ലാത്ത പ്രശ്നത്താലെ.
ആ.
ചാ ഗ്യാസ് ഇല്ലാതൊണ്ടേ അടു, അടുപ്പത്ത് വെച്ച്ണ്ടാക്കുആണ്. അ അത് പെട്ടെന്നൊന്നും ആയി കിട്ടുന്നില്ല. പിന്നെ കഞ്ഞിയൊക്കെ പൊ ക ചോയ്ക്കണമാതിരി നല്ല മണം. പൊക മണം. അങ്ങനെ ഗ്യാസില്ലാത്ത പ്രശ്നല്ലാ ബാധിച്ചിട്ടുണ്ട്. വീട്ടാരെ മാത്രമല്ല ഹ ഈ ഹോട്ടൽ ജോലിക്കാ ജോലിക്കാർക്കൊക്കെ നല്ലോണം ബാധിച്ചിണ്ട്.
ഉം. അതെല്ലേ. ങ്ങൾക്കെത്രമ ആഹ് ഗ്യാസ്, ഗ്യാസ് നെറ്ച്ചത്ണ്ട്.
ഉം. ഞാ ബുക്ക് ചെയ്തിട്ടിത്രയിട്ടൊര്ടതു ഒരു അഡ്രസ്സും ഇല്ല അപ്പൊ കി ട്ടാത്തതോണ്ട.
ഞാന് ഇപ്പെയ് ഗ്യാസ് നെറ്ച്ചത്ണ്ട്. ഉള്ളത് അങ്ങനെ അഡ്ജസ്റ്റ്യ്ത് പോവാ. ധികം വെറകട്പ്പത്താ കത്തിക്കല്.
കരണ്ട്ടുപ്പുണ്ടോ? ഇസി കുക്ക് ണ്ടോ?
അല്ലെ എല്ലം ക വെറകിന്റെ അട്
വെറകട്പ്പ്ല് വെറകി എന്താ പൊകട്പ്പാണോ ആലുവ അടുപ്പാണോ?
അല്ലല്ല. കല്ലടുപ്പന്നെഷ്ടീകച്ചിട്ടില്ല. നമക്ക് പിന്നെ വ വെറക്. വെറക് ഇഷ്ടം പോലണ്ട്വ്ടെ ചെകരിയും. തെങ്ങിന്റെതൊക്കെ ഇണ്ടായതോണ്ടെ. തെങ്ങിന്റെ വെ വെറകും റബ്ബറും.
ആ ടബ്ബറു ഉണ്ടോ റബ്ബറുണ്ടെങ്കി. പാട് വെറക് തന്നെ ചുള്ളിയായിട്ട് നല്ലൊ ആളിക്കത്ത്ണെ വെറക് കി
ആഹ് അപ്പം പിന്നെ. അടുപ്പത്ത് തീയട മൂട്ടിയാ പിന്നെ വേഗം വേഗം അടുപ്പത്തങ്ങണ്ടാക്ക്മ്പോ വേഗം.
ആഹ്, ആഹ് രാവിലെ അങ്ങനെക്കായും പിന്നെള്ള പണികൊക്കെക ഗ്യാസ് ഉപയോഗിക്ക.
ആഹ് പിന്നെ രാത്രിയൊക്കെ പിന്നെ നമ്മളെന്തെങ്കിലും വേണങ്കിലൊക്കെ അപ്പം. ട്ട എന്തെലൊക്കെ വേണങ്കി അപ്പൊ ഗ്യാസ്മ്മ വെക്ക വെക്ക്അനലത് അഡ്ജസ്റ്റ്യ്ത് ന റ്റങ്ങനങ്ങന പോവും.
ആഹ് ആഹ് ഗ്യാസ് അയ് നമ്മക്ക്പ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഞമ്മക്ക് കഴിയും കിട്ടുമ്പോ അത് ഇതോക്കൂല. ഇല്ലാത്തതോണ്ട് ഞമ്മളങ്ങനി അഡ്ജസ്റ്റെയ്യും ഇല്ലെങ്ക് ങ്കി നമക്ക് ഉണ്ടായി ശിലായിട്ടില്ലാങ്കി ഗ്യാസ് ഇല്ലെങ്കി ഞമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതങ്ങൻതന്നെണ് തീർന്നാ വയങ്കര ബുദ്ധിമുട്ടാ പെട്ടെന്നൊന്ന്. ന്തെങ്കിലു വാണങ്കി ചൂടാക്കണെങ്കിലൊക്കെ.
ആഹ് അതാണ്. ആദ്യന്നും അത് ഇണ്ടായിട്ടൊന്നല്ല ഇപ്പളൊക്കെ ചേലായിട്ട്.
ആഹ്.
പിന്നെന്തൊക്കെയ്ണ്ട് മറ്റേ മക്കളൊക്കെ. എൻക്ക് മൂന്നാള് ഒരാള് നാലിലാണ് രണ്ടെണ്ണം ചെറുതാണ് ഒരാൾ ഞാൻ പ്ര പ്രസവിച്ചെട്ക്കാണ് നാപ്പത്തിയൊന്നയസായി.
ആഹ് അത് ശരി എന്തുട്ട്യാ
അതാണാണ് രൺ ചെറുത് രണ്ടു ആണ് വലുത് മോളാണ്.
അയ്ശരി വല്യട്ടി രണ്ടാ ക്ലാസ്സിലാ എത്രയറഞ്ഞെ?
നാലില് നാലില്.
നാലില് ലെ.
പിന്നെ മറ്റെ മക്കളൊക്കെ എത്രേലാണ്?
മറ്റേത് ഈ വലിയ മോളെ തായെളത് പ്ലസ്ടുന് പിന്നെ പത്താം ക്ലാസ്സിലൊരുട്ടിണ്ട് പിന്നെ യു തില് ചെറിയൊരുട്ടിണ്ട്.
ആഹാ അത് കൊറ്ച്ച് ഡിസ്റ്റൻസ് വന്നല്ലോ?
ഉം അത് കൊറ്ച്ച് വ്യത്യാസമാ റ്റോൾക്ക് പതിനൊന്ന് വയസ്സായിട്ടാണ് ആ പിന്നെണ്ടായത്.
ഉം ഒരു താത്താ എൻക്ക്ള്ളെ എനിക്ക് ഏട്ടത്തിയള്ണ്ട് അഞ്ചു ഏട്ടത്തിയള്ണ്ട്. ഒരാക്ക അങ്ങനെയാണ് ഒരു കു ഒളെ രണ്ടാമത്തെ കുട്ടിക്ക് പതിനൊന്ന് വയസ്സായപ്പോ ഇപ്പ ചെറ്തൊന്ന് ഇണ്ടായി.
ആഹ്.
പിന്നെ എന്തൊക്കെ നീങ്ങള അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെ
ഇന്ന് മഴയൊന്നും അധികം ഇണ്ടായിട്ടില്ല അന്ന് വെയില് തന്നെ ന്
ആഹ് ഇന്ന് വെയില് ആ ഇമ്പടീംതന്നെ വെയില ആണ് ചെറിയൊരു ച്ച റ്റൽ മഴ ഉച്ചക്ക് വന്നു അല്ലാതെ മഴയൊന്നുമല്ല ചൂടാണ് മഴക്കാലാണ് തോന്നുന്നില്ല
അതന്നന്ന് നല്ല ചൂടുണ്ട് ഡ്രസ്സൊക്കെന്ന്ന്നായിട്ട് അലക്കിയതൊക്കെ ഒണങ്ങികി
ആഹ് ഒണങ്ങി ഉം
ഇനി വൈകുന്നേരത്തിന് എങ്ങനെണവോ
ആഹ് അത് മഴ മഴക്കാലത്തെ മഴയെ വിശ്വസിക്കാൻ പറ്റില്ല ച്ച ചെലപ്പൊ രാവിലെ നല്ല മഴയൊക്കാരം അപ്പൊ നമ്മള് കെരുത്തും ന്ന് മഴന്റെ ദിവസന്ന് ഇ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലേക്ക
അതന്നെ ഹസ്ബൻഡ എന്താ ചെയ്ണെ
ഹസ്ബൻഡടെ നാട്ടില് ഉം വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ കുപ്പി വെള്ളം ഉണ്ടാവല്ലോ ആ വെള്ളത്തിന്റെ വണ്ടി വണ്ടിയിലാണ് അത്ങ്ങനെ ഓ രോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കലാണ് ഓരോ കടകളിലൊക്കെ ഓല് ഓർഡർ ച്ചെയിണെ അൻസരി മ്പനിക് ഓർ ഡർ കൊട്ക്ണെന്ന് അനുസരിച്ച് അങ്ങനെ കൊണ്ട് ട്ട്ക്കും ഗൾഫിലായിരുന്നു അഞ്ച് വർഷം ഗൾഫിലായിരുന്നു എന്നിട്ട് ആ അഞ്ചു വർഷം ഗൾഫില് ഇന്ന നേരത്തെ ഞങ്ങള് വീടൊക്കെ കയറ്റി ഇപ്പൊ വീട് പണിയൊക്കെ ഏകദേശംക്കെ ആയപ്പോ നാട്ടിലണ് ഇപ്പൊ
ഏഹ് കുട്ടിരുന്നിട്ടുണ്ടാവുല്ലല്ലേ
ആ കുടിയിരുന്നണ കുടരിക്കാന ൻ എറെ ഹസ്ബൻറിന്റെ ഉപ്പ മ ച് കൊറോണന്റെ ആ ഒരു സീസണില് മരിച്ചേ അയില് ഉമ്മയ്ക്ക് സുഖമല്ലാതായി കൊറോണ ബാധിച്ചുന്നെട്ടോ മരിച്ചേ ഉ്മാക്ക് സുഖല്ലാതെ അപ്പം അങ്ങനെ ഉപ്പാക്കക്ക് ഏതായാലും കുടി ഇൽക്കാൻ കഴിഞ്ഞില്ലല്ലോ യതി ഞങ്ങൾ ഉമമാക്ക് സുഖമല്ലാതെ ഇപ്പം വീട് പണി ഏകദേശം കുറച്ചൊക്കെ കഴിച്ചിട്ട് കൂടിയിന്ന് ഇനും ചെറിയ ചെറിയ പണികള് ബാക്കിയാണ് അത് കൂടിരിക്കണേന്റെ മുന്നേ കഴിഞ്ഞിട്ടില്ലെങ്കി ആ സാവധാനെ കഴിയുള്ളൂ ഇ
അ പിന്നെ അതിന്നിട്ട് ആയി കിട്ടൂലേ നമ്മക്ക് അപ്പഴക്കന് വേറെ വേറെ ബുദ്ധിമുട്ട്
അതാണ് അതിന്റെടയ്ക്കെ എന്റെ പ്രസവും കാര്യങ്ങളും വന്ന് അങ്ങനെെ കായി ഓരോന്നും ഓരോന്നായി പിന്നെ ഇപ്പ നാട്ടിലല്ലേ ഗൾഫിൽക്കണ അത്ര അത് ഇപ്പോൾ നാട്ടിൽ ഉണ്ടാകും
പിന്നെ മക്കള് വലിയതാവുമ്പോ ഓരോ സ്കൂൾ ചരാവും ഒക്കപ്പ അതാവുമ്പോക്കന അങ്ങനെ അങ്ങനെ
ഉ നമ്മള് കര് തിയ രീതിക്കൊന്നല്ല ചെലവ് പോവ
ഞങ്ങളതും അങ്ങനെ തന്നെ ഇ നിലം പണി എടുക്കാന് കുറച്ച് വൈകി പിന്നെ കുറെ കഴിഞ്ഞിട്ടാ പടുത്തണ പതിനാരൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ
നില പണി എടുത് തല്ല ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ
ഉം അത് ഭയങ്കര ബുദ്ധിമുട്ടണ്ട ഒക്കെ നമ്മൾ പുറത്ത്ക്ക് വലച്ചിട്ടിട്ടെ ഞങ്ങളുടെ ഒക്കെ ടെറസിന്റെ മോളില് കയറ്റിട്ടക്കേ
ടെയലണോ മാർബളോ
മാർബോണയ്റ്റ്
മർബോൺ യിറ്റ് ആ മർബോൺ ഐറ്റ്
ഉ ഉ ഒക്കെ ടെറസിന്റെ മുകളിൽ വലിച്ചിട്ടൊക്കയിന്
ട്ടാല ഒരുപാട് ദിവസം
ആ അത് പാർക്ക അന്നെ പാർക്കണ പരിൽ അത് ഏതായാലും നടക്ക പൊടിയ ഉണ്ടാവും പിന്നെ നല്ല പൊടിയും മാറ ഉണ്ടാവും
ഏഹ് ഒന്നാള് കൂടി വീണ്ടും പെയിന്റ് അടിച്ചലും തട്ടിക്കൊട്ടലും ഒക്കെ വാണ്ടിവെരും ഉം ഇതാവുമ്പോ അത്ര ബുദ്ധിമുട്ടില്ല നമുക്ക് ഒരീസം ഒക്കെ മ്മക്ക് നനച്ചാലും മതി പിന്നെ അങ്ങട്ട് സാധനക്കെ മാറ്റിവെക്കും ചെയ്യാം
ഞങ്ങൾ അങ്ങനെ തന്നെ ആയിനിം ആദ്യം ഒരു റൂമൊക്കെ ഇട്ട് പിന്നെ ഇട്ട റൂമില് ഇവിടെ ഇടുമ്പോഴക്കെ അവിടെ അപ്പുറത്ത് കിടക്കുമ്പോ കിടക്കത്തോ അങ്ങനെ അങ്ങനെ ആയിട്ട് അങ്ങനെ പോയി
ആ അങ്ങനെ തന്നെ യിനിം ഞാനും ബുദ്ധിമുട്ടാണയ് പിന്നക്കെ ഒരു ഒരു പണിയാണ് പക്ഷെ അങ്ങനെയല്ലേ വീട്ടില് സാധനങ്ങളൊക്കെ അങ്ങട്ടും ഇങ്ങോട്ട് മാറ്റിവെക്കെ നമ്മള് വീട്ടിൽ ഒരാൾ വാണം വീട്ടിൽ ഇല്ലൊരു വാണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്
പിന്നെ പണിക്കാര്ണ്ടാവുമ്പോ ഓര്ക്ക് ഭക്ഷണം ഉണ്ടാക്കാ നമ്മൾ ഒരുത്തുടിയിലേക്ക് പോയാ പിന്നെ ഒക്കൊ ഒരു ബുദ്ധിമുട്ട്
ഓക്കെ ആ ഓക്കെ കേദേടാണ് ഉം
അപ്പൊ പിന്നെ ഇവിടെ തന്നെ അങ്ങട്ട് നിന്നക്കെനിം പിന്നെ മഴയില്ലാത്തോണ്ട് ഡ്രസ്സൊക്കെ കുറേ ഓപ്പൺ ഡ്രസ്സ് ഒക്കെ അവിടുക്കൊക്കെ കഴറ്റിവെച്ച്
ആ അവിടെ കൊണ്ട് ആ ആഹ് ആ അതൊക്കനെ നടക്കുള്ളൂ അല്ലാതെപൊറത്ത് അങ്ങനെ ഒരു പറ്റേണ്ട് ഒഴിവാക്കി കൊടുക്കാൻ നമുക്ക് കയ്യുല്ലല്ലോ ല്ലല്ലോ എത്ര ഇല്ലെങ്കിലും ഒരു വീട്ടിൽത്തെ സാധങ്ങൾ ഒരുമിച്ച കുട്ടുമ്പോൾ ഒരുപാടുണ്ടാവും
അതന്നെ
പിന്നെ എന്തൊക്കെണ്ട്
വേറെന്തോ എന്താ വിശേഷം ആഹ് ഓക്കെ